ഹലോ ഹലോ
ഹലോ ആ ഹ് കേക്ക്ണ്ടോ
ആഹ് ണ്ട് ണ്ട് പിന്നെ
പിന് പിന്നെന്താ വർത്താനം ആഹ് ഫുഡ് കൊടുത്തീല്ല കുറച്ച് കഴിഞ്ഞ്ട്ട് രണ്ട് രണ്ട്മണിക്കെ ആകുമ്പോ കൊടുക്കണം. രാവിലെ നേരത്തെന്നെ ഒക്കെ ആക്കി ഏക്കും പിന്നെ അടുക്കളെക്ക് കേറൂല ആഹ് രണ്ട് ണി ഇന്ന് പ്പോ നേരം വൈകി തറവാട്ടില് പണിക്കാര്ണ്ടേ
ഉം
അവിടെ കൂടി കൊടുക്കാൻ വാണ്ടി പോയിനി
ഉം
അവിടെ വീട് പണിയാ എളച്ചന്റെ കല്യാ ണ്ണം ണ്ട്
ഉം
ജൂലൈയിലൊക്കെ ഓൻ വരുമ്പോത്തിന് ഓൻ ഗൾ ഫിലാള്ളത് ഒൻ വരുമ്പോത്തിനും കല്യാണ ണ്ട് അപ്പം വീട് പണിയിലാ.
ഉം
പിന്നെ എന്തൊക്കെ
ഇപ്പ തറവാട്ട് വേറാരും ല്ലേ
ഭക്ഷണം കഴിച്ചോ ആ തറവാട്ടിൽ ഇഞ്ഞ് എളച്ചിയോള്ണ്ട് ഒര് എളച്ചി പ്രസവിച്ചു കെടക്കാണ്
പിന്നെ ഉമ്മല്ല ഹസ്ബന്റ് അതെ ബിരിയാണി ബിരിയാണി
ഏഹ് ചിക്കൻ ബിരിയാണിയോ
ആഹ് അവര് എന്താ കല്യാൺത്തിന് പോയി. ഇമ്മീ നാത്തൂനും കല്യാൺത്തിന് പോയി. അപ്പ അവര് പോവാ സ് ഇത് ല്ലല്ല, അപ്പ ഞാന് കടേത്തെ നമ്പർ കിട്ടും കരുതിട്ട് ഇവിടെ അടുത്തൊരു ചെ ചെക്കൻ ണ്ട് ന്നാ അവന്റെ അത്ത് പോവാ അപ്പം മാന് മോനെ പർഞ്ഞയ്ച്ചപ്പം നമ്പർന് പർഞ്ഞയ്ച്ചപ്പാ വീട്ടിൽ ആരൂല്ലാന്ന് പർഞ്. അപ്പം ബ്രദ ർന് മെസ്സേജ് വിട്ടീന്ന് അപ്പൊ അവന് ഓൺലൈൻല് ണ്ടായില്ല. അപ്പോ മെസ്സേജ് കണ്ടിട്ടവന് കടീക്ക് വിൾ ച്ചാർഞ്ഞിട്ട് അവനെ കൊട്ന്നെച്ചാ. ഞാന് കാശ് കൊടുത്ണ് ഞ് ഇന്റെ കയ്യിൽ ക്യാഷ്ണ്ട് ഇൻക്ക് സാലറി ഒക്കെ കിട്ടീക്കണ്ന്നൊക്കെ അപ്പൊ അവന് കാശ് കൊടുത്ക്ണ്.
ഏഹ് ഇനി ഓലെപ്പളാ വരാ, അവ്ടെ അട്ത്തന്നേണോ?
അല്ല ല്ല ബസ്സിലോന്ന് പോവണം. അവര് വര്ണ്ട് അർഞ്. ഞാൻ വിൾച് ച്ച് പർഞ് ഇങ്ങനെ ഫുഡ് കൊടുന്നുക്കുണുന്ന് പർഞ്ട്ട് അവർക്കൊരു സമാധാനായ്ക്കോട്ടെന്നും അല്ലെങ്കി മക്കളെ ഓർത്ത് ഏഹ് വരും. ഭക്ഷ ണം കയ്ച്ച് ഇവരെ മോത്ത്ക്കോക്കുമ്പോ, ഒരിതല്ലേ അവര് ണ്ട്ന്ന് പർ അപ്പ അവനിങ്ങട്ടന്നെ വരാ ഞാൻ പോണില്ലാർഞ്ഞിട്ട്. പ്പ അങ്ങനെ
ആടാ അട്ത്ത കുടുംബത്ത്ള്ള കല്യാണാ?
അനിയന്റെ വൈഫിന്റെ വീട്ടിലാ. അവര് ആങ്ങള മോളെ കല്യാണാണ് ആങ്ങൾന്റെ മോളെ കയ്യാ കല്യാണം. വീട്ടിലല്ലാ ഓഡിറ്റോറിയം ആഹ് ഓടി
ഇപ്പ അയ്നെല്ലോര്ത്തും ഓഡിറ്റോറിയാണല്ലോ. ഇപ്പ പെരേന്നൊന്നു പ്പാരും കല്യാണം ഇണ്ടാക്ണില്ല. ഞങ്ങൾ പ്പം എത്ര ഇപ്പം വെക്കേഷൻല് പ്പ യീ വെക്കേഷൻല് ഇപ്പൊ ഫാമിലീന്ന് കൊറേ കല്യാണണ്ടേനി. ഒക്കെ ഓഡിറ്റോറിയാ. അഹോണ്ട് വേം കൂടി പോരാ.
ഉം നാ ആഹ് ഞങ്ങളൊക്ക ഇപ്പൊ കൊറേ ആയി. ഒരു ഹിന്ദൂസിന്റെ കല്യാണപ്പട്ത്ണ്ടായ്നി അബന്റെവ്ടെ ഹസ്
ആഹ് ഇന്റെ, ഇന്റെ ഫാമിലീല് പ്പം അടുത്ത ഫാമിലീലെ എല്ലാര്തും
ബാക്കിയെല്ലാരും ഞങ്ങളൊക്കെ പോയി. കല്യാ കല്യാൺത്തിന് പോയീന്നു. പിന്നെ വേറൊന്നും ഇപ്പ അട്ത്തൊന്നും പർണെ കേക്ണില്ല.
അങ്ങനെ. ഇങ്ങളെങ്ങനെ ട്രാവലൊക്കെ ചെയ്യേണ്ടോ?
ഇല്ല. ഓർണെ ആയി പോയിട്ട് ഇഞ് ഔസ്വാമിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം. ഫ്രീ ആയിട്ട് പോവാന്. അല്ലെങ്കി അതിനും
ക്കെ പ്പ നല്ല തെരക്ക്ണ്ട് ട്രാ ഇതിന് ട്രിപ്പിനൊക്കെ പോവാന് ബുക്കിംഗ് ഇപ്പളേ തൊട്ങ്ങീണ്. മൺസൂൺ സീസണല്ലേ.
ഏയ് സ്കൂളൊക്കല്ലേ ടൈമ ല്ലേ
പക്ഷെ മൺസൂൺ സീസണായോണ്ട് ഈ വെള്ളച്ചാട്ടം അങ്ങൻത്തെ പ്ലേസൊക്കെ പ്പോ നല്ല ടിക്കറ്റ് ബുക്കിങായിന് മഹാരാഷ്ട്രയിലൊക്കെ മാ മരു ധാ ർഞൊരു ഒരു സ്ഥലണ്ട്. അവ്ട്ക്കിപ്പം ഞങ്ങൾ മാത്രം കപ്പിൾസ് മാത്രം പോവാൻ വേണ്ടി ട്ട് ഏഹ് പിന്നെ പൈസ അടച് ഇതാക്കീണ്. സ്റ്റാർട്ടിങ്ങില് പേയ്മെന്റ് അടച്ച്ണ്. ഇങ്ങനെ പോവാൻ വേണ്ടീട്ട് മക്കളെ കൊണ്ടോവാതെ നമ്മുക്കും വാണ്ടേ എന്തേലൊര് ദ്.
ഉം മക്കളെ എവിട്ക്കാ ആക്ക?
മക്കള് ഇന്റെ വീട്ട്, ഇമ്മാന്റെ ഉമ്മാന്റെ വീട്ട് ക്ക് ആക്കും. ഉമ്മാന്റെ അടുത്ക്കെ. ആഹ് ഓൽക്ക് പറ്റിയ സ്ഥലൂ അല്ല കൊറെ ങ്ങനെ മലിം കുന്നും അങ്ങൻത്തൊക്കെ കേറാള്ളതായോണ്ടെ.
എവിട്ക്കാണ്? ഏതാ സ്ഥലം?
മഹാരാഷ്ട്രയിലാ മരുത മാരുതെ അങ്ങനെ എന്തോ ആണ് ഹസ്ബൻഡ് ബുക്കെയ്തതാ ഹസ്ബൻഡ് ഇങ്ങനെ ട്രി ട്രിപ്പിൻ്റെ ആളായോണ്ടേ
മഹാരാഷ്ട്രക്കെ ആകുമ്പം
ആഹ് നാലീസ്ത്താ അഞ്ച് ദിവസ്ത്തക്കായിരിക്കും ട്രെയിനിലാണ് ഉം പാക്കേജ് ആയിട്ട് ഓല് ചെയ്ത് തരാണ്
അതെ ഞാൻ എനിക്കും ഇഷ്ടമാണ് ട്രാവലറൊക്കെ ഭയങ്കര ഇഷ്ട
ഞാൻ അങ്ങനെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിയില്ല ആദ്യം വേഗം കുട്ടികളയോണ്ടേ കല്യാണം കഴിഞ്ഞു ഒരു മാസം ആയപ്പോതിനും പ്രഗ്നന്റ് ആയി പിന്നെ അങ്ങനെ ട്രി പ്പൊന്നും പോവാൻ കഴിഞ്ഞില്ല പിന്നെ മോനായരെയാണ് പോയത് അപ്പൊ പിന്നെ ഓൽക്ക് പറ്റിയോർത്ക്കല്ലേ പോവുള്ളൂ
ഉം എനിക്കും ഭയങ്കര ഇഷ്ടാണ് പക്ഷെ നമ്മളെ സാമ്പത്തി കം വീട് പണിയൊക്കെ ആയത് കൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടിലിങ്ങനെ
വീട് പണിം പിന്നെ ഓരോന്ന് മക്കള് വലുതായപ്പോ വീട് പണി ഇപ്പം വീട് കേറി കൂടി ഒന്ന് സെറ്റിൽ ആയിട്ടേ ഉള്ളൂ
ഉം ഹസ്ബൻഡ് പറയണ്ട ഹൗസ്‌ വാമിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എവിടെക്കാച്ചാ പോവാന്ന്
ഉം ഉം മക്കളെയും കൊണ്ട് പോണതും ഒരു രസാണ് പിന്നെ ഓലില്ലാതെയും സിംഗിളായിട്ടും പോണല്ലോ നമ്മക്കും വേണ്ടേ
നല്ല ഇഷ്ടാണ് മക്കൾക്കും നല്ല ഇഷ്ടാണ് എവിടെക്കേലൊക്കെ പോവാ
ഓൽക്ക് പറ്റിയടുത്തൊക്കെ ഓലെ കൊണ്ട് പോവാ നമ്മക്ക് പറ്റിയെടുത്തും നമ്മള് പോകണ്ടേ ഓൽക്ക്പ്പ അങ്ങനെ ലോങ് ആയിട്ട് പോയാ ഓൽക്ക് ഭയങ്കര ക്ഷീണവും അങ്ങനത്തെ ആയിരിക്കും ഒലിക്കിപ്പോ പാർക്ക് ബീച്ച് അങ്ങനത്തൊക്കെയാരിക്കും താല്പര്യം ഉണ്ടാവു
ഉം ഉം
ഉം മോനേം കൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ പോയിന് ട്രെയിനില് ഓൽക്കിപ്പോ അവിടെ എത്തോളും ഉറങ്ങാന്നല്ലാതെ
ഞങ്ങള് ട്രെയിനില് കുറച്ച് മുന്നേ ഹസ്ബൻഡും ഫ്ര രണ്ട് ഫ്രണ്ടും അവരെ വൈഫോക്കെയുണ്ടായിനു
ഏഹ് നിങ്ങള് ഹസ്ബന്റിന്റാടുത്തൊക്കെ പോയിനിയോ
ഇല്ല ആന്ധ്ര ഒക്കെ ഇല്ല പോയിട്ടില്ല അവിടൊക്കെ ബോ മോ ശാണ് ഒര് വൃത്തിയില്ല എന്നൊക്കെ പറയും ഞാൻ പറയും ഞാനും ഉണ്ട് എന്നൊക്കെ പറയും ചെയ്യും ന
എന്റെ ഹസ്ബൻഡ് അങ്ങനെ ലോങ് ആയിട്ട് അങ്ങോട്ടൊക്കെ പോവലുണ്ട് ആന്ധ്രക്കൊക്കെ ബസ് സിലല്ലാതെ ഈ ഇഹ് ലോറിയിലൊക്കെ പോവലുണ്ട് ഒഴിവുള്ളൊപ്പം ബസ്സിൽ ട്രിപ്പ് ഇല്ലാത്തപ്പോഴൊക്കെ ഇനിയിപ്പോ വെക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ ട്രിപ്പ് ഒക്കെ കുറവായിരി
ഉമ് എന്റെ ഹസ്ബൻഡ് പറയും അവിടൊക്കെ മോശാണ് ആളുകൾ
ഈഹ് അത് ശരിയാ ആ ഭാഗത്തൊന്നും നമ്മള് ഫുഡും ഒന്നും ശരിയാവൂല നമ്മള ഈ ഇവിടുത്തെ മാതിരി
പിന്നെ ഫുഡൊക്കെ പിന്നെ അവിടെ പിന്നെ കടെല് തന്നെ ആൾക്കാർ ഉണ്ടാക്കി ക്കാണ് അതുകൊണ്ട് പിന്നെ
ഈഹ് അവിടെ ഈ നമ്മളെ അരി കിട്ടുവോ പച്ചേരിയല്ലേ കിട്ടുക
പച്ചേരി ആഹ് പച്ചേരിയാണ് അതുകൊണ്ട് അവര് വരുമ്പോ പച്ചരി പച്ചേരി കൊണ്ടെരും പിന്നെ ബേക്കറി അവര് കടെല് പണിക്കാരുണ്ടാക്കണം ഓഹ് ഫ്രഷ് ബേക്കറിയാണ് അപ്പ ആ ബേക്കറിയാണ്
ആഹ് എന്റെ ഫാമിലിയിലൊണ്ട് ബാ പിന്നെ അവിടെത്തന്നെ കർണാടകയിലാണ് ബേക്കറിയിലാ അങ്ങനെ അവിടെ അവിടെ പോയി സെറ്റിൽ ആയി ഇപ്പോ പത്ത് പന്ത്രണ്ട് കടയുണ്ട് അവിടെ
ഉം ഉം ന്റെ ഹസ്ബന്റിന്റെ അനിയന് മുന്നാല് മൂന്ന് കടയുണ്ട്
ഏ ഇവരും അങ്ങനെതന്നെ ന്റെ ഇപ്പാന്റെ അനുജന്മാരാണ്
ആഹ് ഹലോ
അവിടെ ഉമ് നിങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ലല്ലേ
ഉം പോയിറ്റ്ല്ല നല്ല താല്പര്യണ്ട് ആ അവിടെ പോയാ പിന്നെ ആഗ്രഹ ആഹ് പക്ഷെ സ്ഥല വല്ല കണ്ട് പോരാംഅവര് പോലെയ്ന് ജോലിക്കല്ലേ പോകല് വെറുതെ ഒന്നും പോയി പോരൊലൊന്നുല്ല പിന്നെ ത അറീല ഡ്രൈവി
ലീവൊക്കെങ്ങനെ
ഇപ്പൊ എട്ട് എട്ട് മാസൊക്കെ നിക്കും ചെലപ്പൊ നാലു മാസം നിക്കും ചെലപ്പൊ മൂന്ന് മാസം നിക്കും
പ്പൊ വെരൂലെയ്ക്കുലേ
ഇല്ല പെരുന്നാളിനൊന്നും വരൂല്ല ഫങ്ഷനൊന്നും വര ല്ല അവരവിടെ തൊഴിലാളി ആയിറ്റല്ലേ ജോലി ചെയ്യണെമൊതലാളി ആഹ് മുതലാളിതന്നെ അനിയന്റെ കടേണ്
ആഹ് ആഹ് ആഹ്.
അപ്പോ പിന്നെ ന്താ അങ്ങനെ ഒരു മാസം രണ്ട് മാസൊക്കെ കൂടുമ്പൊളേ വരൂ ഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ പിന്നെ ക്യാഷും വേണ്ടേ പണിയൊക്കെ വീശാനും വേണ്ടിറ്റ്
ഉം ങ്ങളെ വീട് തറവാട് ഇവടെ അട്ത്തെന്നേ യാണോ തറവാട്ന്റെ അട്ത്തെന്നേ യാണോ എങ്ങനെ ഫുള്ള് പണി കഴി- ച്ച് കേറ്ആ
ആഹ് ഫുള്ള് പണി കഴിക്കണ് ഏകദേശൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പെയിന്റടിക്കാണ്ട്
ഏ രണ്ടു നെല ഒക്കെ മോൾ
അല്ല ഇതു വരെ മൊകള്ക്കില്ല മൊകൾക്കിനി കൈയ്യണ കാ ചെയ്യാ ന്ന് കരുതിയിട്ട് താഴത്തെന്നൊള്ളു ഒരു റൂമിന് കബോർടൊക്കെ വച്ച് പിന്നെ ഡ്രസ്സിന്റെ കാബോഡ്
ആഹ് ആഹ്
പിന്നെ അടുക്കളീല് അതേമാരി കബോഡൊക്കെ വെച്ച്ക്ണ് ഇനി പെയ് റ്റഡി ആഹ് പെയിന്റടിക്കാണ്ട് പിന്നെ
പ്പം നില അടി മാത്രം കയ്ച്ച് നെലൊക്കട്ട് കേറിയതാ ഞ്ഞി ഷെൽഫുകളും അങ്ങനത്തെ കാര്യങ്ങളൊ ക്കെ ചെയ്യാനുണ്ട്
ഉം ആഹ് ഞങ്ങളതേമാരിയൊക്കെ കർട്ടൻ വെക്കാണ്ട് പിന്നെ കോണിക്ക് പിടിത്തം വെച്ചിട്ടില്ല.
ഏ.
ഇരുമ്പിന് വെലകൂടീന്ന് പറഞ്ഞിട്ട് പിടിത്തം വെച്ചിട്ടില്ല അതേ വെക്കാണ്ട്.
ആഹ് അത്ണ്ട്
ആഹ്
ഏ
അതൊക്കെ തന്നെ ഒള്ളൂ പിന്നെ മഴയൊക്കെ വരുമ്പത്ത്ന് ചെയ്യാന്ന് പർഞ്ഞ് രുന്നു ഹൗസ് വാമിങ് നട ത്താം ഞാനീ വെക്കേഷനില്ണ്ടാവും കര്തീനി പക്ഷെ ഇണ്ടായില്ല അത് നമ്മള് കര്തിയ പോലാവൂലല്ലോ
ആഹ് ആഹ് ങ്ങളെങ്ങനെ കുക്ക് ഇതൊക്കെ ണ്ടാക്കോ കേക്കൊക്കെ ണ്ടാക്കോ
ഇല്ല
ഉം. അത് ഒറ്റപെരെയെലായാലെ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങോളൂ.
ആഹ്. അപ്പ എന്തായാലും ട്രൈ ചെയ്ത ട്രൈ ചെയ ണ്ടാക്കാനൊക്കെഷ്ട്ടാ. പക്ഷെ വെട്ന്നൊക്കെ ചെയ്തോക്കും. ഹസ്ബൻഡ്ന്റെ വീട്ട്ന്നൊക്കെ ചെയ്യാൻ ഒര പേ ശേർട്ട ആവോ-
പിന്നെ ഹൗസ് വാമിങ്ങിന് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടി ഓവനൊക്കെ- അപ്പൊ പിന്നെ വെറുതെ വീട്ടിലുണ്ടല്ലോ വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കാല് തൊടങ്ങിയതാ- ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും ഓർഡർ ഒന്നും പോയില്ല ഇങ്ങനെ അ ഓഹ് അയിന് മാത്ര ഉള്ളതൊന്നും ഉണ്ടാക്കൂല.
ആഹ്.
മക്കൾക്കൊക്കെ ഇങ്ങനെഓരോ ഫംഗങ്ൻ വരുമ്പോഴോ അല്ലെ ആ ഫാമിലിക്കോ അങ്ങനൊക്കെ കൊടുക്കും.
അഹ് എന്നാലും ഓക്കേ എന്നാട്ടോ-